അലോ ആ
എന്താ വർത്താനം തെരക് എന്താ ഫോണ് എട്ക്കാന് വെഴ്ക്ണ് തെരക്കിലാണോ
ഇല്ല്യ ഞാ ഇട്ക്കാ ന്നിക്കേനി
തെന്നെ ആ പിന്നേ ആ ഞാന് വിളിച്ചതേ ഞമ്മളെ എന്താ ആ കല്ല്യാണ്ത്തിന് പോണ്ടേ അഞ്ചാന്തികത്തെ കല്ല്യാ ണ്ത്തിന് എന്താ ചെയ്ണ്
അഞ്ചാതികത്തെ കല്ല്യാണ്ത്തിനൊക്കെ പോര്എണ്ടി
ആ അത് വിളിക്കാം അത് പറിആം മാണ്ടിട്ട് വിളി എന്ന് ഇന്നലെ അടിച്ച്ക്ണു മിഞ്ഞാന്ന് അടിച്ച്ക്ണു ഒര് മൂന്നാലീസായി എന്തായ് എത്രണ്ട് അടിച്ചാലും മാന്റെങ്കി ഇന്ന മിസ്കോള് കാണുമ്പോ അനക്ക് ഇങ്ങോട്ട് വിളിച്ചൂടെ അതും ചെയ്യൂല എന്താ ഫോണ് എന്തേങ്കിലും കേടുണ്ടോ
ആ ഞാനന്നെ എപ്പണ്ട് വിളിക്ക്ണ് ഞാൻപ്പം
ഏ കേക്കണില്ലേ ആഹ് വിളിക്കണ്ടാ ഞാന് ഞ ആ ഞാൻ ഇനിയിപ്പോ എങ്ങനെ പോകന്ന് ചോദിക്കാൻ വേണ്ടീട്ടാ അന്നെ വിളിച്ചത് അഞ്ചാതീ നമ്മ ക്ക് രാവിലെ പോണം കാരണം എന്താ ആഹ് ആ ആ ഷിഫ ഓടി ദിലല്ലേ ദിലല്ലേ ഓടിറ്റോറിയത്തലല്ലേ പെരുന്ന അപ്പങ്ങള് ഇപ്പഇങ്ങോട്ട് വന്നാ മതി പെരുന്നാൾക്ക് വന്നാ മതി
ആഅത് വര്ണ്ട് തലേന്നും പരിപാടി
ആ ആ ആ ആഅപ്പൊ ഇനി എങ്ങനെങ്ങൾ ദാപലപ്പം മ റുക്കിയ ഇബാലോപ്പം ക്കെ വരിയക്കാരം ഒറ്റക്ക് ഓലപ്പം അങ്ങനെ കൂട അല്ലേ
ആറുക്കിയും മറ്റോളൊക്കെ വരും
അ ഓല ആഓലപ്പം കൂടിയാൽ മതി
ആ ഓലെ പറരാണ് പോരുണ്ട്
ആ പിന്നെ അല്ലെങ്കിൽ നിങ്ങക്ക് ഇങ്ങോണ്ട് വഴി അറിയില്ലല്ലോ
തലേന്ന് പിന്നെ തലേന്ന്
ആ
പരിപാടി ഉണ്ട്ജ്ജ് വരില്ലേ
ഏയ് തലേന്നത്തെ പരിപാടിക്കും ഞൻല്ലട്ടോടീഎന്താപ്പൊ ങ്ങള് പൊയ്ക്കോളീ നിങ്ങള ഞങ്ങള അവിടുന്ന് പിന്നീ കൊറച്ചൊക്കെ പോകാൻ പറ്റല്ലോ നിങ്ങള എല്ലാരും വടെ പെയിക്കോളി
ആ
ഏ ഞാന് ഞാൻ അന്ന് വരണ്ട് അന്ന് അന്ന് പിന്നെ എന്തായാലും ഇപ്പ കൂടാ പറ്റൂലല്ലോ ഞാൻ അന്ന് വേറെയും പരിപാടിയൊക്കെ ഉണ്ട് ഇന്നയിപ്പൊ അതൊക്കെ ഒഴിവാക്കിട്ട് ഞാൻ ഏതാലു കല്യാണത്തിന്പ്പ അതല്ല പോർ ന്നതല്ല എന്തേലും കൊടുക്ക ക്കണ്ടേ പെകെട്ടിച്ചണ കല്യാണ
കൊടുക്കാനിപ്പ കൊടുക്കാനിപ്പ എന്തേലും കൊടുത്താതി
ല്ലെ അവിടെ കവറ് വെച്ചിട്ടുണ്ടാവലോല്ലേ ഞമ്മള് കവറ് കൊണ്ടു പോകുന്നു വേണ്ടല്ലോ
നമ്മള്ള്ളതണ് കൊടുക്ക അല്ലപ്പന്ത കട്ട്ണ് നമ്മൾ ഇപ്പ
പേരെഴുതണ്ടല്ലേ പേരെഴുതിയ ലള്ളൂഅറിയ എത്ര എന്താണൊക്കെ നമ്മക്ക് പേരെ എഴുതാതന്നകൊടുക്കാ അല്ലപ്പൊ നമ്മളക്കെ ഇല്ലല്ലേള്ളു പ്പ ന -
പേരഴുതാഞ്ഞനമ്മള് കൊ
പേ അറിയില്ല അതൊക്കെ ശരിയാണ് പേരെഴുതാന്ന നമ്മള് കൊടുത്ത അ അറിയില്ല അപ്പൊ ഞമ്മക്ക്ന്ത് യ്യന്നോ എന്താ ഓ ഓള മാന്റെ ട് തണ്ട് പോവാ ഓളമ്മാക്ക് ഇപ്പ നമ്മള അറിയില്ലേ ഓളമാട്ത്തങ് കൊടുക്കുക
ആ ഓൽക്കഅറയില്ലേ പ്പ നമ്മളെ സ്ഥിതി
ആ പിന്നെപ്പ എന്താ നമ്മള് പിന്നെപ്പോഓര് എന്താ പറയാഏ നിങ്ങൾ വന്നാ മതി പിന്നെ എന്താ
ഓലിപ്പമ്മൾ പയസടുത്ത തന്നെ ഇപ്പം
ആ അപ്പൊ നമ്മള നമ്മക്കിപ്പോ ഇണ്ടാങ്കി ഇപ്പം നമ്മക്ക് കൊടുക്കണോണ്ടപ്പ അതൊന്നുല്ലേ ഉണ്ടെങ്കി ഇപ്പ എന്താപ്പൊ ഒരു കുട്ടിനെ കെട്ടിക്കണല്ലേ അമ്മക്ക് എന്താമ്മ എനിക്കപ്പ എന്റെ എന്റെ കുട്ടിനെ ഇങ്ങക്ക് പിന്നെ ആ എന്താ ആയിട്ട ആ പിന്നെ എനിക്ക് അതല്ലോല്ലേ എന്താ ഇങ്ങിട്ട് തിരിച് കിട്ടും ചെയ്യും
അത് ശരിയ
ഏ
ആനക്ക് തിരിച്ചിട്ടു പറയാ
ആ തിരിച്ച കിട്ടും ചെയ്യുന്ന അറിയ അങ്ങനെയൊക്കെ പക്ഷെ നമ്മളൊക്കെ തിരിച്ച് ട്ടാൻ വേണ്ടീട്ടല്ല എന്നാലും ഇപ്പ നമ്മളൊന്നും കൊടുക്കാതെങ്ങനെ പോവ
അതന്നെ
അല്ല അങ്ങിട്ട് എന്തേലും വസ്ത്രം എന്തേലും ഉടുക്കണ്ടോ
ആ വസ്ത്രം എന്തെങ്കിലും എടുക്കണ്ണം
ഏഹ് എന്ത അയിന് അനക്കെന്താ എപ്പളും പ എന്ത ഇപ്പ അർജന്റേക്കാരം. പർദേലുണ്ട് ഇപ്പ നല്ല രസല്ലതെ ഈ തള്ളാരെ പോലെ തള്ള പർദ്ദ എട്ക്കെ ര്ത്. ഇപ്പത്തെ നല്ല മോഡലിലെ പർദ്ദേള്ണ്ട്. ഏഹ് ഇപ്പത്തെത് ഈ ഉടുപ്പ് പോൽത്തൊക്കെ നല്ല ഫുൾകയ്യില്ലേ നല്ല പർദ്ദേള്ണ്ട്. ന ചുരിദാറെന്നെ വാണന്നൊന്നുല്ലേ.
വസ്ത്രണ്ടല്ലേ
ആ നല്ല വ എന്താ വസ്ത്രണ്ട്. ചുരിദാറിന്റെ മോഡലില് എത്രണ്ട് നല്ല ന നല്ലത്ണ്ട്. അപ്പ അങ്ങൻത്തെ ഇട്ത്താതി. ഇപ്പൊ ഇപ്പൊളൊക്കെ മക്കനെക്കെ തലേല് നിട്ട എന്താ ഇട്ട നി ക്ക് ഇന്റെ പെണ്ണെട്ക്കല്ണ്ട് അഹ് എന്താ ഒരു ഇതിന്റെര് ബനിൻ ക്ലോത്ത് ഒര് ഇതിന്റെക്കെ പോൽത്തെ തു തു ണില്ലേ ബനിയെത്തിന്റെക്കെ അങ്ങൻത്തെ അങ്ങൻത്തെ അങ്ങൻത്തെ നല്ല നല്ല ഷാൾള്ണ്ട്. അലോ ഹലോ
ഏഹ്
എന്താ മുണ്ടാത്തെ
ഞാൻ മുണ്ട്ണ്ട്
ഏഹ് ആഹ് എന്താറേഞ്ചിന്റെ പ്രശ്ന പ്രശ്നണ്ടാവൂലേ അവിടെ ഏഹ്
പയിന്തറിയാ
തന്നെ ആഹ് റേഞ്ചിന്റെ പ്രശ്നോ ഇണ്ടാവിലെ അവിടെ റേയ്ഞ്ച് ഞ്ചിന്റെ പ്രശ്നോ ഇണ്ടാവുലെ അവിടെ
ആ എടക്കെരിതുണ്ട്
ആഹ്
പിന്നെ ഉം മോക്ക് ഇണ്ടാങ്ങാത്ത അ ഷോള്
ഏഹ് ആ ഉണ്ട് നല്ല നല്ല ഷാളാള് ഉണ്ട് ഇപ്പത്തെ മോഡല് നല്ല ഇറങ്ങിയണ്ട് അയ് ഞമ്മള് ഞാനി ഇങ്ങട്ട് ആദ്യത്തൊക്കെ ഇടൽ മാറ്റിക്കയാണ് അങ്ങനെ ഓളത് ഓ ളത് കണ്ടപ്പോ നല്ല തലയില് നിക്കും ചെയ്യും നല്ലതുണ്ട് പക്ഷെ അയിനൊക്കെ നല്ല പൈസൊക്കെ ഉണ്ട്ട്ടോ ആദ്യത്തെ പോലെന്നല്ല നല്ല പൈസണ്ട്
ഇജ്ജ് അയിന് മെക്കനെ ഇടല്
ഞാന് ആയ് മക്കനന്നെയാ ഇടല് അങ്ങനത്തെ ഞാന് എനിക്ക് നീരിറങ്ങും വേഗേ നീര്എറങ്ങും
തന്നേ
കുത്താൻ പറ്റൂല അപ്പം നീരെറങ്ങും ഉം അപ്പൊ അത് ഇതായിട്ട് അത് വിചാരിച്ചിട്ട് പി ന്നെ ഞാൻ എന്തെയ്യുന്നോ ഞാന് ഞാന് നല്ല കട്ടില്ലോന്നും ഇൻക്ക് കട്ടില്ല മക്കനൊന്നും ഇൻക്കിടാൻ പറ്റൂല വേം നീരെറങ്ങും
ഏ എ എ
പിന്നെ അപ്പൊ ഇജ്ജെന്താട്ടല്
ഞാന് വർഥ ചെൽപ്പം മൊക്കന ഇടാൻ
ആഹ് ആഹ് അ ആ അല്ലേ എല്ലാരും പറയലുണ്ട് നമുക്ക് ക്ക് ഒരേ പോലത്തെ കളറും ഇത് ഇട്ട് പോകും അത്പ്പൊക്കോ അതിപ്പോ ഇനിയിപ്പോ അയിനായിട്ട് പ്പെടുക്കണ്ടെ ഞാനാണെങ്കിലോ ഇൻക്ക് എന്താ വേറെ എന്താ പിന്നെ ഒരു കല്യാണം ണ്ടാരുന്നു കഴിഞ്ഞ ആഴ്ച എൻ്റെ ആങ്ങൾടെ പെണ്ണുങ്ങളെ കൊ കൊ എന്താ പിന്നെ ന ഏ ആങ്ങൾടെ പെണ്ണുങ്ങളെ ആങ്ങൾടെ കുട്ടിടെ കല്യാണം ഉണ്ടായിരുന്നു നാത്തൂന്റെ ആങ്ങൾടെ കുട്ടിടെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അയിന് പോയപ്പോ ഞാന് അ അന്നൊരു എന്താ ചുരിദാർ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇങ്ങനെ പോവുമ്പം പോവുമ്പം ഇങ്ങനെ എടുക്കാനൊന്നും ഇൻ്റെടുത്ത് പൈസല്ല ഈ എന്താ പ കോ ഡ്രസ്സ് കോഡ് അതിതും ആ കോഡ് ഈ കോഡ് ഒരേ കളർന്നൊക്കെ പറയുമ്പോ ആക്ക മനസ് ത്തരെ ബുദ്ധിമുട്ടാണ് ആഹ് ഇല്ലാ ഇല്ല ഇടാന്നല്ലാതെ ഏ അപ്പം ഞാനിങ്ങനെ ചോദിക്കണം ഇനിയിപ്പോ എല്ലാർക്കും വിളിച്ച് ചോയിച്ചോക്കട്ടെ ഇനി മറ്റോൽക്കു ക്ക് വിളിച്ചു ചോയിച്ചോക്ക എന്താ ചെയ്യീണ എല്ലാരും പോകല്ലേ ഒറപ്പല്ലേ നമ്മളോട് അങ്ങനേയും പറഞ്ഞിട്ട് നമ്മള് പോ പോകാതിരുന്നാ മോശല്ലേ
ആഹ് പറയാഞ്ഞ് മോശാ പറയാണ്ടോ
ആ അപ്പൊ നിങ് എന്താ എന്താണ്ട് പെരയ്ത്തെക്കെ വർ ത്താനം
ന്ത് വർത്താനം ഉമ്മീം പോരുണ്ട്
ആഹ് മോള് വരുന്നത് ലേ
ആഹ്
ആഹ് ഓള് വന്നാ എത്തിരീസം നിക്കും
ഓള് വന്നാല് രണ്ടീസൊക്കെ നിന്നാണ്ട്
കുട്ടികളെ മാറ്റാ വരിയക്കാറില്ലേ അവിടുന്ന് ക്ഷീണ മാറ്റ വരിയ
ആഹ്
ഉം അപ്പൊ നല്ല രസല്ലെ എല്ലാരും ഇപടെ ഉണ്ടാവുമ്പം അപ്പം എന്തേലു ഒക്കെ ഉണ്ടാ ഫോൺ ചെയ്യൂലേ
ആഹ് എല്ലാരും കൂടെ ആവുമ്പം രസ
ആഹ് അപ്പൊ എ എന്ത് എന്തേലും ഉണ്ടാക്കിന്നോ ഇപം ഇപ്രാവശ്യം വന്നപ്പോ
ആഹ് ഇപ്രാവശ്യം വന്നപ്പം നമ്മള് ഓരോ ചോ തും ചും മന്തിയൊക്കെ ആയി
ആഹ് അ ആ സൊർബിയാനി പോലെലേ
ആഹ് മന്തി ചോർ
ആഹ് അതാപ്പം പിന്നെ വേഗം ഉണ്ടല്ലോ ഒറ്റടിക്ക് പരിപാടി
ആഹ് പിന്നെ വൈകുന്നേരം എന്തിണ്ടാക്കും
ആ ആഹ് ആഹ് ആഹ്
ഉം
അത് ശരി ഉം ആഹ് പിന്നെപ്പോ പിന്നെ എങ്ങോട്ടേലും പോകും വാണ്ടേരും
ആഹ്
പുറത്തുന്നെ നമ്മള് പെരയിൽ ഇണ്ടാക്കണലേറെ നമ്മുക്ക് പുറത്തൊക്കെ ഇറങ്ങിട്ട് എന്തേലും വാങ്ങിയിട്ട് തിന്നാനേക്കാരം
ആഹ അതാണ്
ആ രസ എന്താ ല്ല എല്ലാരും പാടെ ഞമ്മക്കും തന്നെ പെരില് ഉണ്ടാക്കണേക്കാരം ഈറ നമ്മക്ക് പിന്നെ അടുക്ക ക്കളീന്ന് പോകുന്ന നേരം ഉണ്ടാവൂലേ പണിയളന്നെയക്കാരം
അതന്നെ
ആ അപ്പൊ ആ നേരെ നമ്മുക്ക് ആ പുറത്തുന്ന് മതിന്ന് പോല പറ പറഞ്ഞാ സന്തോഷ ഉള്ളൂ ല്ലേ
ഉം ഓൾക്കും അത് തന്നെ പണിടുക്കാതെ എങ്ങട്ട
ആ പണ അമ്മത് അതിനു തന്നെ പണ അമ്മക്കണെങ്കിൽ അ എന്തേങ്കലും പാത്രം പോറും വേണ്ട പണിടുക്കും വേണ്ടാ
അതന്നെ
എന്താ പൊക്കിനും പൈസയാണ് ഇപ്പൊ വാങ്ങാനും പൈസയാണ് നല്ല റേറ്റ് കൂടി എല്ലാതിനും പൈസ കൂടിക്കണ അല്ലപ്പോ
ഇപ്പൊ വാങ്ങണേനാ നല്ല പൈസ
ആ പൈസ എന്നാ പിന്നെ നമുക്ക് വെച്ചണ്ടാക്കിയിട്ട് നമ്മള് കയ എന്താ ക്ക കൊടന്ന വരുമ്പോ എന്നാ എന്നാ പിന്നെ അതാ ലാഭം തോന്നും ചെലപ്പോല്ലേ
ചെലപ്പോ അങ്ങനെ ലാഭം തോന്നു നമ്മളെ അതിന്റെ വില ഇട്ടാ പിന്നൊയിട്ട് ഇണ്ടാക്കൂല്ല അ പുറത്തന്നും വാങ്ങൂല്ല
വാങ്ങൂല അങ്ങനെയണ്ട് പക്ഷെ എത്രതായാലും നമ്മള് പോലും ഉണ്ടാക്കണ അവിടെത്ത് എത്തൂല അതുപോലെ രസം കിട്ടാലൊക്കെ സാധനങ്ങളൊക്കെ കൂട്ട നമുക്ക്തൊ ആ ഐഡിയന്ന് അറിയില്ലല്ലോ
ആ അതാണ് ഓൾ ഇനി പല കൂട്ടുന്തൊക്കെ
ആ ആ നേരന്നതെ ഉം ഏതായാലും ഇപ്പ ഈ ഈ എന്താ മഴ പോയി കല്യാണത്തിന് പോക്കാണിപ്പോ ശിസ് നല്ല മഴടെ
അന്ന് കല്യാണം അല്ല ഉം അല്ല അന്ന് മഴ ഇല്ലഞ്ഞാ മതിയേനി
അയിനെയാണ് എല്ലർക്കും കൊറച്ച നേരം നേരത്തെ വന്നാലൊക്കെ നമുക്കൊന്ന് വർത്തമാനം പറഞ്ഞ് ഇരി ചെയ്യായിരുന്നു പറയും
ആഹ്
എല്ലാരും പാട കൂടിയാലൊക്കെല്ലേ ഏത് ബസിലെ കേറണതെന്ന് വിളിച്ച് പറഞ്ഞാ മതി എന്നാ പിന്നെ ആ ബസ്സില് എല്ലാർക്കും കേറിയാ മതിയല്ലോ
ആ ഞാൻ പറയണ്ട് എന്നാല്
ആ മറ്റരോടുമൊക്കെ ചോയിച്ചിട്ടേ
ആ
എല്ലാരോടും ചോദിച്ചിട്ട് അങ്ങനെ ചെയ്താ മതി എന്നന്നെ വിളിക്കണ്ടിട്ടില്ല ഇനി
ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആഹ്
ആ